ഹലോ
ഹലോ കേക്ക്ണ് ണ്ടോ?
കേൾക്കണ്ട് കേൾക്ക്ണ്ട്.
ആഹ് എന്ത ചെയ്യ്ണെ?
ഇപ്പൊ ഇങ്ങനെ ഒറങ്ങാനൊക്കെള്ള സെറ്റപ്പ് ങ്ങനെ ചെയ്തോണ്ട്ക്കാണ്.
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചോ?
ഫുടൊക്കെ കഴിച്ചു.
ആഹ്
ത്തൊക്കെ പാട്. ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴി ച്ചൂ. എന്താ കുയ് കുഞ്ഞി കുട്ടി ണ്ടോ?
കുഞ്ഞ് കുട്ടിണ്ട്.
ആഹ് ശെരി അ കുട്ടി എന്താ വെശ്ന്നിട് കരിയ ഒർങ്ങാനായിട്ട് കര്
ല്ല ആഹ് ഒറങ്ങാ വേണ്ടിട്ട് കരയല്ല ഓള് ങ്ങനെ ഒർങ്ങാൻലെ അത്ങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു
ഉം എന്തേർന്നു ഫുഡ്ന്നട്ട്
ഫുഡ് ഞാന് ഇൻക്ക്ന്ന് നോമ്പുണ്ടേ ർന്നു അപ്പ പിന്നെ ഒപ്പം അത്ര കഴിച്ചില്ല
ആഹ് ആഹ്
തൊറന്ന സമയത്ത് കഴിച്ചതാ പിന്നെ വെഷ്ന്നിട്ട്ല്ല അപ്പൊ കൈച്ചീലെ ഇഞ്ഞ് അത്തായത്തിന് കഴിക്ക്യള്ളൂ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോൽക്കണ്ടോൽക്ക് നോൽ ക്ക ഒമ്പതും പത്തും ആണ് അത്യാവശ്യം നല്ല ആഹ് നോമ്പ ഇന്ന് ആഹ് നോമ്പ്ണ്ട് പത്തൂസം നോമ്പ്ണ്ട് ആ നിർബന്ധൊന്നുല്ല ഞാൻ ഇൻക്കിന്റെ മനസ്സിലരു ഉദ്ദേശണ്ടായീനി അങ്ങനെ ഒരു മൂന്ന് വർഷത്ത് അങ്ങനെ എടു കിണന്നുള്ള
ആ അയ്ശേ
അങ്ങന എടുക്കാ നോമ്പോ തൊർക്കാൻ സ്പെഷ്യലായിട്ട് ഒരണ്ട് പൊരി കടികള് ഹസ്ബൻഡ് കൊണ്ടുത്തന്ന് പിന്നെ ഒ ചക് ചക്ര കിഴങ്ങില്ലേ
ആഹ് ആഹ് ആഹ് ആഹ സ്വീറ്റ് പൊട്ടാറ്റോ ആഹ്
അത് പുഴുങ്ങിത് പിന്നെ ഉച്ചക്ക്ണ്ടാക്കിയ കറി മീൻ പൊരിച്ചത് അങ്ങനൊക്കെ നമ്മൾ ഒറ്റക്കെ ആവുമ്പോ പിന്നെ അങ്ങൻത്തെ തൊന്നും ഉണ്ടാക്കൂല അല്ല ആ ഇല്ല ആ മക്കളൊക്കെ നോമ്പടുത്താലല്ലേ പിന്നെ നമ്മുക്കൊരുന്ത ഉണ്ടാവുള്ളു ആ ആ
മഴ ഇണ്ടോ അവിട്ക്ക്
ഇല്ല ഇന്ന് ചെറു ചെർതായിട്ട് ഉച്ച വൈകുന്നേരങ്ങനെ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി എല്ലാതുംന്ന് നല്ല ആ നല്ല കുറവാണ് കഴിഞ്ഞ പ്രാവശ്യ ഈ സമയത്ത് നല്ല മഴല്ലേ മഴയില്ല ഉം കൊർച്ച് കഴിഞ്ഞന്താന്ന അറിയില്ല ഇ പ്പൊ കഴിഞ്ഞ ആ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ആ പ്രളയം ഉണ്ടായ സമയത്ത് തുപോലെ ഇനി ഓഗസ്റ്റിലേക്കല്ല മഴ പെയ്ത്
ആ ഓഗസ്റ്റിൽക്ക് മഴ പെയ്തിട്ടാകെ ആ വെള്ളപൊക്കം ഉണ്ടായത് ആ
ഉണ്ട
എ ആ
ഉം
എന്നിട്ട് വേറെന്താ വിശേ
ഇതിലിപ്പ അങ്ങനെ സ് സ്ലോ ആയിട്ട്
ഹലോ ഹലോ
പിന്നെ വേറന് ങ്ങ ഇങ്ങക്ക് എന്തായിരുന്നു ഫുഡ് ചപ്പാത്തി
ഇല്ലല്ല ഞങ്ങള് മറ്റ് സ്വീറ്റ് കോൺ ഇല്ലേ ഹലോ
ഹലോ
ക്കണില്ലേ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആ റേഞ്ചിന്റെ ഇഷ് ഉണ്ടല്ലേ ഞങ്ങക്ക്.
ആ കേൾക്ക്ണ്
ആ കേൾക്കണണ്ട് കേൾക്കണണ്ട് റേഞ്ച് ഇങ്ങനെ എടക്ക് പോണണ്ട് തോന്നുന്നു, ആ ആ ആ അപ്പോ പിന്നെ റേഞ്ച് എടക്ക് പോവാ തോന്നണണ്ടത്. ആ
ആ ആ ആ ആ ആ
ആ
എന്താ ഇങ്ങക്ക് എന്താണ് സ്പെഷ്യൽ രാത്രി.
ഞങ്ങള് മറ്റേ സ്വീറ്റ് കോണ് ഇണ്ടാർന്ന്. അത്പ്പോ പുഴുങ്ങി അങ്ങനെ കഴിച്ചു.
ആ ആ ആ
ആ
അ വേറെ ചോറ് അങ്ങനെ നിർബന്ധോന്നുല്ലലേ.
നിർബന്ധോന്നുല്ല എന്തെങ്കിലൊക്കെ ആയാ മതി രാത്രി. ഉച്ചക്ക് മാത്രേ ചോറ് നിർബന്ധോള്ളൂ, ഇല്ല ഞാൻ പഠിക്കയാണ് അവടെ.
പഠിക്കണേ അത് ശെരി. പൊർത്താ
ആ തമിഴ്നാട് ട്ടില്ല പഠിക്കുന്നത് ആ ഹോസ്റ്റലാ ആ അപ്പൊ പിന്നെ ഇവിടെങ്ങനെ രാത്രി ചോറുണ്ടാവുന്നില്ല എന്തേലും ആഉണ്ടാക്കിട്ടങ്ങനെ കഴിക്കോ
ആഹ് അതു ശരി ആ മെസ്സുണ്ടാവൂല്ലേ
ആ മെസ് ഉണ്ടാവും അല്ലല്ലഞങ്ങളെ ന്നെ പി ജി ആണ് പിൻ ഗെസ്റ്റ് ആയി ടക്ക് പിന്നെ ഞങ്ങെളെ ന്നെ കുക്ക് ചെയ്യ ചെയ്യല് ആ ഞങ്ങളെന്നെ ഒറ്റക്ക് ഉണ്ടാക്കും ഞങ്ങള് മൂന്നാളും കൂടിയിട്ടാണ് റൂമെട്തന്നത്
ആണോ ആ ആ അ അ ആ
അപ്പൊങ്ങനെ രാവിലെ ന്തേലൊക്കെ ണ്ടാക്കും ഉച്ചക്ക് ങ്ങനെ ചോറ് രാത്രി പിന്നെ ങ്ങനെന്തേലൊക്കെ ഇണ്ടാക്കും അല്ലെങ്കി ചിലപ്പോങ്ങനെ പൊർത്ത് പോയി കഴിക്കും അങ്ങനെക്കെ ചെയ്യ ഉം
നാളെ ക്ലാസിലേ
ആ നാളെ ക്ലാസ്സൊക്കെണ്ട് ക്ലാസ് എന്നുണ്ട് ഞ്പ്പോ മുഹറത്തിന്റെന്നായി ഞ്ഞ ഇപ്പോ വ്യാഴാ വെള്ളിയാഴ്ച ങ്ങക്ക് ലീവാണ് അപ്പൊ പിന്നെ വ്യാഴാഴ്ചന്ന്‌ വൈന്നേരം ഞ ക്ലാസ്സ് കഴിഞ്ഞിട്ട് നാട്ടിക്ക് വരും
ഉം
അതാവുമ്പ പിന്നെ മൂന്നോസത്തെ ലീവ് ണ്ടാവല്ലോ വ്യാഴം, വെള്ളി, ശനിയൊക്കെ ലീവലേ അപ്പങ്ങനെ ക്ലാസ് കഴിഞ്ഞാ പിന്നെ അങ്ങനെ പോരും മുഹറായൊണ്ട് പിന്നെ എല്ലാരും നാട്ടിക്ക് വരും ചെയ്യും അപ്പ അങ്ങനെ അത് കഴിഞ്ഞാ പോരും അലോ അലോ ഹലോ
എങ്ങനെ
ആ കേക്ക്ണില്ലേ
ആ ണ്ട് ണ്ട് എടക്കൊന്ന് മിസ്
ആ ആ ആ അപ്പങ്ങനെ നാളത്തെ ക്ലാസ്സ് കഴിഞ്ഞാ ചെൽപ്പോ പോരും
അല്ല ഈ മുഹറത്തിന്റെ ലീവിന് വീട്ട് പോവ്ണ്ടോ നാട്ട് പൊവ്ണ്ടോ
ആ ആ മുഹറത്തിന്റെ ലീവിന് നാട്ടിക്ക് വര്ന്ന്ണ്ട്
ആ ആ ആ
വയൊണ്ട് പിന്നെ വെള്ളി, ശനി, ഞായർ മൂനൂസംലീവായി
മൂന്നൂസം ലീവ് കിട്ടോ ല്ലോല്ലേ അ വ് വീട്ടിലാരെക്കെ ള്ളെ
വീട്ടില് അച്ഛനും അമ്മിം ചേച്ചിം പിന്നെ അ ചമ്മിം
അച്ഛമ്മില്ലേ ആ ആ ബ്രദറില്ല്യല്ലേ
ഇല്ല ബ്രദറില്ല ആ സിസ്റ്ററൊള്ളു ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ പിന്നെപ്പ ഞാനും അ ച്ചനും അമ്മീം തന്നൊള്ളു ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞതാ ആ ആ
ആ അച്ചമ്മ ണ്ട് ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ ഞങ്ങള് മൂന്നാളും വീട്ടില് എന്താ
അഹ് ഹ്
ആഹ്
ഇല്ലില്ല കുട്ട്യേളായ്ല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളു ഒരു വർഷം ആവണൊള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ല ഈ ഓ ഓഗസ്റ്റ് ആവുമ്പേക്കന്നെ ഇല്ല വർക്ക് ചെയ്യ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാൻ ചേച്ചി
എന്തെങ്കിലും പഠിക്കണ്ക്കെ ഉണ്ടോ നിങ്ങള് ഹലോ അലോ ഹലോ